ഇതൊക്കെ ആഹ് ആഹ് കേൾക്കാ ആഹ് കേൾക്കാണ്ട് കേൾക്കാണ്ട്
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷങ്ങള്
ഏഹ് മഴ ഇണ്ടാവിടെ
ആഹ് മഴ ഇപ്പൊന്ന് നല്ലൊരു മഴ പെയ്ത് ഇതങ്ങട് തോരാൻ തുടങ്ങുന്നു ആഹ് അതെ
പിന്നെന്താ ചോറക്കായാ ആഹ് നോമ്പാണ് അവിടെ എല്ലാർക്കും നോമ്പ്ണ്ടാ
ആഹ് ഉണ്ട് മോന് ഇല്ല മോന് പോയിക്കണ് ഓൻ ഇനി രാത്രിയേ വരുള്ളൂ ഉം അങ്ങനെ ഉം ആഹ്
ഉം പിന്നെ എന്തൊക്കെയങ്ങനെ വർത്താനൊക്കെ എന്തൊക്കെ ആഹ് പിന്നെ നമ്മളൊപ്പം പഠിച്ചോലൊക്കാരേം കണ്ടീനാ
ഇല്ല ഇല്ല ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ വിളിക്കലും പറച്ചലുണ്ട്ന്നല്ലാതെ
ഞാനും അത് തന്നെ ആരേം കാണലൊന്നുല്ല പുറത്ത് പോവാറില്ല നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോ പുറത്ത് പോയലല്ലേ എല്ലാരേം
ആഹ് അതെ അതെ പിന്നെ ഫുഡ് എന്താ സ്പെഷ്യല് ഒന്നും ഇപ്പോ എന്താ തീരുമാനിച്ചട്ടില്ല ഇവിടെ ചിക്കൻ ഇരിക്കണ്ട് ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി ഇന്നിപ്പോ സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട ദിവസാണല്ലേ
ആഹ് അവിടെ പത്തിരിം
ഉം ഇന്നോ ഉം നോ ഇവിടെ എന്നുണ്ടാക്കണം ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി.
ഹെ
ഉം ഇന്ന് പത്തിരിയൊക്കെ ആക്കാം
ആഹ് പത്തിരിയാക്കാന്ന് വിചാരിച്ചേ ഞാന് കുട്ടിയോളൊക്കെ എല്ലാരും ന്നോൽബ് നോറ്റ തോണ്ട്
ഇന്നലെ ഉം ഇന്നലെ എനിക്ക് ഇല്ല ന്ന് സ്കൂള് ലീവാണ് ഇന്നലെ എനിക്കും വലിയൾക്കു മാത്രമേയുണ്ടായിട്ടുള്ളൂ. ഇന്ന് ഇപ്പോ കുട്ടിയും നോട്ട്ന് മേനു പിന്നെയിവിടെറൂട്ടിനുപോകുന്നത് കൊണ്ട് ഓൻ നോല്ക്കലില്ല
ആഹ്.. ഭർത്താവുണ്ടോടാ..
ഇല്ലയില്ലയില്ല.. ഇവിടില്ല, എന്താ ഭർത്താവായിട്ടിങ്ങനെ പോണു. ഇപ്പകുറേ ദിവസമായിട്ടുമഴയില്ലായല്ലേ പെയ്യുന്നേ...
ആഹ് ഇവിടെനല്ല മഴ പെയ്യുവാ.
ആഹ്.. ഇവിടെതോർന്നു. നല്ലതൊന്നു പെയ്
ആഹ്.. ഇവിടെയിപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. ആഹ്‌.. വെയിലായിരുന്നു ഇന്നിപ്പോനല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം നല്ലമഴ പെയ്തിരുന്നു.
ഇന്നലെ ലീവായിട്ടു വീട്ടിലേക്കൊന്നും പോയില്ലേ?
ഇല്ല, പോയിട്ടില്ല, ഇവിടെ ഭർത്താവിന്റെ ഉമ്മയുണ്ടേ, അപ്പൊ പിന്നെ പോയിട്ടില്ല.
ആഹ് സുഖമില്ലാതെ കിടക്കയാണ്
ആഹ്.. വയ്യാതാ, അപ്പംപിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോളാ പോവുള്ളൂ
ആഹ്.. ഇപ്പ ല്ലേ
ഇല്ല ഇപ്പമരിച്ച്കണ്
ആഹ്.. നാത്തൂൻമാര് വരുമ്പാലെ പോകലുള്ളു
ആഹ്.. നാത്തുൻമാരു വരുമ്പോളെ പോവുള്ളൂ ഒരു.. വരുന്ന പെങ്ങന്മാരൊക്കെ വരണം അപ്പലെ പോവാൻ പറ്റുള്ളൂ. ഒരാളിവിടെ വന്നേക്കണ് ഞാൻ പിന്നെയിന്നു പോയിട്ടുനാളെ മോൾക്ക് ക്ലാസ്സുണ്ട്.
ആഹ്... ശനി, നാളെ സ്കൂളുണ്ടല്ലോ ഇന്നത്തെ ആഹ്... ഇന്നത്തെ പകരം നാളെയുച്ചവരെ ഉണ്ട് എന്ന് പറഞ്ഞ് മാഷ് വിട്ടിട്ടുണ്ട്.
അപ്പപിന്നെപോയില്ല, വീട്ടുപോയില്ല നിങ്ങളുവീട്ടു പോയിട്ടില്ലേ
ആഹ്
വീട്ടിലൊന്നും പോയിട്ടില്ലേ
ആഹ് ആഹ് വേറെന്താ
പിന്നെ വേറെന്താ ഒപ്പം പഠിച്ചതിന്റെയന്നു കണ്ടതേന് പിന്നെയൊന്നും കണ്ടിട്ടില്ലആരേയും
ഉം മക്കളൊക്കെയിപ്പ മെത്രയായി
മക്കളുഒരാളൊമ്പതിൽ പഠിക്കണുണ്ട്ഒരാള് ഏഴില് ഒരാളുമൂന്നില്
ആഹ് ആഹ്
ആഹ് അന്റെ കുട്ടികളൊക്കെയോ
അതൊക്കെവല്യയതായി മോന് ഉം മോനു വളാഞ്ചേരി മൊബൈൽ കടയിൽ കയറി
ഏ..
ഉം.. മോളെ നിക്കാഹ്‌ കഴിച്ചിട്ട് ഡിസംബർ ഏഴാം തിയതി കല്യാണം പറഞ്ഞു വചിരി ഉണ്ട്. ഉം ഓഡിറ്റോറിയം ബുക്കുചെയ്തിട്ടിട്ടുണ്ട് ഒരു ചെറുത് ഉം ചെറുതാറിലെത്തി
ഏ. ഇപ്പപെൺകുട്ടികളെ കിട്ട കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ് ആൺകുട്ടി ആഹ് പെൺകുട്ടികളൊക്കെ പഠിക്കയാണ് പഠിക്കയാണെന്നു പറഞ്ഞിട്ട്
ആഹ് പിന്നെ പഠിപ്പു കിയുമ്പോളേത്തിനുംഓരോരുത്തർക്കുമിഷ്ടപ്പെട്ടതായിട്ടു ഓരുപോരും
ആഹ് പെൺകുട്ടികളില്ല.
അതെ
എന്റെ അനിയനിക്കും കല്യാണം നോക്കണണ്ട് അവനിക്കും പെണ് ശരിയായിട്ടി യിട്ടില്ല
ആ എന്ത് ഒരു ബുദ്ധിമുട്ടാന്നാ പ്പോ ഇപ്പം ആ ആൺകുട്ടികള് പാവാമായി ഇപ്പോൾ
ഭയക്കര ബുദ്ധിമുട്ടആ
ഉം പണ്ട് അങ്ങനല്ല പണ്ട് ഒരുക്ക് ഭയങ്ക ഡിമാൻഡയിനി അത്ര സ്വർണം വേണം ഇങ്ങനെ വേണംന്ന് പറിയാണ്ട് ഭയങ്ക ഡിമാൻഡ് ഇപ്പത് നേരെ തീരിച്ചായി
തിരിച്ചായി ഇപ്പൊ ആൺകുട്ടിയക്ക് കിട്ടാതായി പെണ്ണുങ്ങള
കുട്ടികള് പെര നിറഞ്ഞിക്കുകയാണ് ഇരട്ട്മാർക്ക് ഇവമ്മാർക്ക് നല്ല
ആഹ് വേഗം കല്യാണം കഴിച്ചു വിടുകയും ചെയ്യും പഠിക്കാനൊന്നും അയക്കൂല്ല
ല ഇപ്പ ഈ പെൺകുട്ടികൾ എന്ന പഠിപ്പിക്കാന്ന് പറഞ്ഞാല പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മക്കിക്കുന്നില്ലാന്ന്
ആഹ് അതന്നെ
ഉം
എന്താ ചെയ്യാ
ആ അതെ ഓരോരോ മാറ്റം വരു വന്നെ ഉ എന്റെ മോള് കൊറേ പറ പിന്നെ ഏതായാലാണ് അവള്കൂടുതൽ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുല്ലപ്പ അങ്ങനെ
ആഹ്
കമ്പ്യൂട്ടറിൻ്റെ അതൊക്കെ പഠിപ്പിച്ച് വല്ല അക്ഷയിൽ കയറിരുന്നു അങ്ങനെ ഉ അങ്ങനെ കല്യാണം വന്ന് നിക്കാഹ് നല്ല കുടുംബം ആണ് കണ്ടപ്പോൾ നിക്കാഹ് കഴിച്ചു ഓള് പ്ലസ്ടു
ആഹ്
ഉം പിന്നെ ഓന് കഴിഞ്ഞ പിന്നെ ഫാഷൻ ഡിസൈനിങ് ചേർത്തു
ഇപ്പൊ അതിനുള്ള താല്പര്യമെന്ന് പറഞ്ഞിട്ട് അത് പഠിക്കുക
ആഹ്
ഉം
അങ്ങനൊക്കെ ഇവിടെയുണ്ട് കുട്ടികളൊക്കെ
ആഹ്
കുട്ട്യാള് ഒരാള് ഒമ്പെയിൽ എത്തിട്ടൊള്ളു ഓള് ഇപ്പൊ തന്നെ പറയും കല്യാണങ്ങളൊന്നും വാണ്ട ഞാൻ പഠിക്കാണ് പഠിക്കാണ് അത് കഴിഞ്ഞിട്ട് മതിന്നൊക്കെ
ആ ടൈം ആകുമ്പോഴ്‌ക്കിനും ഒരു മുൻകൂർ ജമ്യം എടുത്തിരിക്കാണേ
ആഹ്
ആഹ് അതാള്ളത്
ഒക്കെ പഠിച്ച് ഒരു വിധം ആവണം ഇനി
ഉം നോമ്പൊറപ്പ്മ്മെ ഒക്കെ ഉണ്ടാക്കി പിന്നെ ചോറ് കൂട്ടാനും ഇണ്ടാക്കണാ
പിന്നെ അവിടെ വീട്ടില് ഉമ്മക്കെ ഇണ്ടാ
ഇല്ല ഇല്ല ഉമ്മ മരിച്ച് മൂന്ന് വർഷായി ഉം ഞങ്ങള് ഒറ്റക്കാണ് ഞങ്ങൾ വീട് വച്ചിട്ട് പതിനെട്ട് വർഷം വരെ ഉം അല്ലാ
ആരാ ഇവല്ക്ക് ഭർത്താവിന് ജ്യേഷ്ഠന്മാരും അനിയന്മാരൊക്കെ ഇണ്ടാ
ഒരു അനിയന്ണ്ട് രണ്ട് പെങ്ങന്മാര്ണ്ട് ഉം ഓലൊക്കെ അവടെ തറവാടിന്റെടുത്ത കുറച്ച് വിട്ടാ ഞങ്ങൾ
തന്നെ
മം അന്ന് അവിടൊന്നും സ്ഥലം കിട്ടീല അങ്ങനെ ഇങ്ങട് കുറച്ച് വിട്ട
ആഹ് ഇവിടെ ഇവല്ക്കും അഞ്ചു ജേഷ്ഠന്മാരുണ്ട്
ഓഹ് അഞ്ചാള്ണ്ടോ മാഷാ അല്ലാഹ്
ആഹ് അഞ്ചാള്ണ്ട്
ഉം ഉം അനിയന്മാരില്ല
ഏഹ്
അനിയന്മാര് ഇല്ല
അനിയന്മാരില്ല ചെറുത് ഭർത്താവാണ് തറവാട് വീട്ട് ആഹ് താറവാട് വീട്ടിലാണ്
ആഹ ആഹ് ആഹ ഉം നല്ല വീടാ
ആഹ്
ഉം പുത്യേത് വെച്ചതാ
ഏഹ്
പുത്യേത് വെച്ചതാ വീട്
അല് പുത്യേത് വെച്ചതൊന്നുംല്ല അയിമ്മെല് ചെറിയ പണികളൊക്കെ ഒന്നണ്ട് എടുത്ത് ആഹ അങ്ങനെ ഓരി ഭാഗക്കാണ്ട് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങട്ട് ഒന്ന് ഇങ്ങട്ട് സെറ്റപ്പ് ആക്കി ഇടുത്ത്
ആഹ് അത്‌ മതി നമുക്ക് ചോരാതെ മഴിം വെയിലും കൊള്ളാതെ പാർക്ക ഉം ആഹ് അതെ ആഹ് അത്യാവശ്യം സൗകര്യം വേണേനു
പിന്നെ കുട്ടികളൊക്കെ എന്താ ഇടുക്ക്‌ണ് ഒറങ്ങാ
അതാ രണ്ടാള് ന അകത്ത്ണ്ട് കുളിയൊക്കെ കഴിഞ്ഞ്
ആഹ് നോമ്പായതോണ്ട് ഇന്ന് എല്ലാർക്കും കെടന്ന് ഉറങ്ങാ സ്കൂളൊന്നും ഇല്ലല്ലോ ഉം ഇവിടെ മൂത്ത മോളിപ്പോ എണീറ്റ് വര്ണ് ഒള്ളൂ
ആഹ് ഞാൻ പിന്നെ രാവിലെ കൂടുതലണ്ട് കെടക്കാൻ അയിക്കൂല ഏഴര ആവുമ്പോക്കും ഒക്കെ നീപ്പിക്കും ഞാൻ
മറ്റേത് രാവിലെ എണീച്ച് സ്കൂള് പോണ തിരക്കും ഇതൊക്കെല്ലേക്കാരം
ആഹ് ആഹ് എവിടെ ഇവിടെ എന്നും നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങും
തന്നെ
ഉം ഒക്കതന്നെ നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും പോയി ഒറങ്ങും പിന്നെ ഏഴരെക്കെ പിന്നെ ഒക്കെ എണീച്ച് വെരൊള്ളൂ
ആഹ് ഇവിടേം അങ്ങനെ തന്നാണ് നിസ്കാരം കഴിഞ്ഞാൽ കിടന്നുറങ്ങും രാത്രിക്കക്ക് ഇനി ചോറില്ല പത്തിരി ആ കറിണ്ടാവൊല്ലോ അതെന്നെ എല്ലാരും തിന്നും പിന്നെ എന്തെങ്കിലോ പോരിക്കടി ഉണ്ടാക്കൂ അതും വെള്ളവും ചൂ ഇതന്നും ജൂസും കുടിച്ചതാണ്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞന്റെ ശം
ഉം ഇപ്പൊ ഇന്നെ മഴ പെയതിപ്പന്നെ വല്ലാത്തെ ജ്യൂസിന്റെ ആവശ്യം ഇല്ല
ആഹ് ജൂസിന്റെ ആവശ്യ ഇല്ല വല്ലാതെ ചായയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാച്ചണം വിചരിച്ച് കടി ഉണ്ടാക്കുമ്പോ?
റമളാനിക്ക്, റമളാനിക്ക് ഈരണ്ട് വീതം ജ്യൂസ് ഉണ്ടാക്കിയാലോ
ആഹ് അവിടെ നല്ല ചൂടല്ലേർന്നാ അപ്പൊ പിന്നാ ജ്യൂസ് നിർബന്ധേനു
ആഹ്പ ഇനലൊ ജൂസ്‌ ഉണ്ടാക്കിട്ട് ആർക്കും വല്ലാതെ അങ്ങട്ടും വേണ്ട ഇങ്ങ- ട്ടും വേണ്ടാർന്ന ഇങ്ങനെള്ള ഇതിലെർന്നു
പിന്ന ജൂ ആ ജ്യൂസ് ഉണ്ടാക്കിർന്നു പിന്നെ എല്ലാർക്കും ചെറിയ ഗ്ലാസ്സില്. ഇങ്ങനെ പാറന്ന് കൊടുത്ത് അപ്പൊ എല്ലാരും അങ്ങണ്ട് കുടിച്ച്
ഉ അങ്ങനെ അങ്ങനെ ആ പറ്റുള്ളോ ആ ബാക്കിയവും. നിന്ന് നോമ്പ്ആലൊ പിറ്റേന്ന് നോമ്പ് എല്ലാന്ന്ടകി തരക്കൊടില്ല. അപ്പൊ നമ്മക്ക് കുടിച്ചു തീർക്ക നോമ്പ് ആവുമ്പോ പറ്റൂലല്ലോ?
പിന്നാ
പിന്ന ഇവിടാ നോ നോ നോമ്പോർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നി വേറാരും ഒന്നും കഴിക്കൂല്ലാ.
ആഹ് വേറെ അത് ശരിയാ ആ ഒരു വെള്ളം ഇത് കുടി- ച്ചാ തന്ന വയറ് നറയുട്ടാ പിന്നൊന്നിനും ആവശ്യംണ്ടാവൂല്ലാ.
വേറൊന്നും തിന്നാനോ ഒന്നും തോന്നൂല്ല.
നോമ്പ് തൊർന്ന് കഴിഞ്ഞാ പിന്നാകൊ ക്ഷീണിച്ച്.
ആഹ്
അത് വരെ നമ്മുക്കല്ല ഉഷാറാണ്.
ആഹ് യാത്രൊക്കെ പോവാൻ ഇഷ്ടള്ള ആളല്ലേ?
ഷ്ട്ടാണ് ഉം യാത്ര പോവല്ണ്ട് പിന്നെന്താ വൈകുന്നേ ഇവടെ വന്നാ പിന്നെ എണീക്കാതെ കെടക്കും.
ആഹ് അതങ്ങനെ തന്നാണ് നമ്മള് യാത്ര പോയിണ്ടെങ്കില്.
ആ അതെ മഹ്രിബ് നിസ്കരിക്കും മഹരിബ് നിസ്കാരം‌ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തൊടങ്ങും
ആഹ്
ശർദിം തല വേദനിം പിന്നോര് ഗുളികിംകുടിച്ചിട്ട് അട്കടന്ന പിന്നെ നാല് മണിക് എണിക്കുളു.
രാവിൽ നമ്മള് യത്രടൊങ്ങിങ്കട്‌ പോയാല് രാവിലൊക്കെ നല്ല ത്തില് വേഗം ണീച്ച് ഭക്ഷണൊക്കെണ്ടാക്കി ഒക്കെ വേഗം പോവാനൊക്കെ തീക്കാലോ വന്നാലല്ലേ നല്ല രസംആയികരം.
അതെ അതളത്‌ ഉം ആഹ് പോം യാത്രൊക്ക്‌ണ്ടാർന്നു പോ ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങള് ഞങ്ങളൊന്നിച്ച് പോവും
ഒന്നിച്ച്ലേ
ആഹ്
ഇവിടിം അങ്ങനെ തന്നെ ഞങ്ങള് കുടുംബത്തില് പോവും. ചെലപ്പോ ഭർത്താവ് മാത്രം അങ്ങനിം പോവും രണ്ട് സൈസിലും പോവല്ണ്ട്.
ആ മറ്റേത് ഭ ഭർത്താവ് ഇണ്ടാവുമ്പോൾ മാത്രേ പോവള്ളൂ ഇനിപ്പ പിന്നെ മോൻ വലുതായിപ്പോ ഓനൊക്കായില്ലേ
പിന്നെന്നാ ആയിക്കോട്ടേട്ടാ ഞാൻ പിന്നെ വിളിക്ണ്ട്ന്നാല് എന്നാ ശെരി.